ഹലോ
ആഹ് കേക്കാം കേക്കാം വരുന്നുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് പക്ഷെ എന്തോ ഒരു ചെറിയൊരു എരപ്പ് എരപ്പ് പോലെ ഉണ്ട് ഫാൻ വല്ലാം ഉണ്ടോ ആഹ്
ആഹ് ഞാൻ ഫാൻ ഓഫ് ചെയ്തേക്കാം ഓക്കെ സുഖായിരിക്കുന്നോ
അതെ അതെ അതെ സുഖയിരിക്കുന്നു അവിടെ സുഖവാണോ
ആഹ് സു
സുഖായിട്ടിരിക്കുന്നോ ഉം നല്ല വിശേഷം ചോറൊക്കെ കഴിച്ചോ? എന്തൊക്കെയുണ്ട് ഉം മഴയുണ്ട് ഇപ്പം തുണി വേ പുറത്തിട്ടിരുന്നേ അതെടുത്തോണ്ടിരിക്കുവ
ആണോ എന്നാ ഞാൻ നിക്കുന്നെടത്ത് നല്ല ചൂടാ
ആണല്ലേ ഇവിടെ ഇങ്ങനെ മഴ തുണിയെടുത്ത് വെളിയിലിടും പെറ ക്കും പിന്നെ ഇടും അങ്ങനെ നടക്കുവാ ആഹ് നല്ല രസവാ സമയം പോവുന്ന അറിയത്തില്ല അതുകൊണ്ട്
അതെ അതെ ഒരു മിനിമം രണ്ടു മൂന്ന് ദിവസൊക്കെ എടുക്കില്ലേ ഒന്ന് ഉണങ്ങാൻ
പിന്നെ എന്താ ചിലപ്പോ അതു അല്ല വലിയ ജീൻസിന്റെ പാന്റൊക്കെ ആണെങ്കിൽ പിന്നെ ഉണങ്ങി കിട്ട് ട്ടത്തതേ ഇല്ല അപ്പൊ നല്ല കംഫർട്ട് മുക്കി ഫാന്റെ താഴേ അങ്ങ് ഇട്ടേക്കും
അപ്പഴേ മഴയത്ത് ജീൻസ് ഇടാൻ പാടില്ല
അങ്ങനെ പറഞ്ഞിട്ട് കാര്യവില്ലല്ലോ
ഉം നല്ല ഇപ്പോ കോട്ടൺ പാൻറ്സൊക്കെ വരുന്നില്ലേ അതൊക്കെ യൂസ് ചെയ്യണം
ശരിയാ എങ്കിലും നമുക്കിട്ടൊണ്ട് പോവും ആഹ് അതെ ഇവിടെ ഭയങ്കര മഴയാ ഇതിപ്പം ഉം
ആഹ് നാട്ടില് കാലാവസ്ഥക്ക്‌ അനുസരിച്ചല്ല ഡ്രസ് ചെയ്യുന്നെ ആക്ച്വലി
അതായിരിക്കും അതിപ്പ നമുക്ക് ആഹ് കഴിച്ചു കഴിച്ചു എന്താ അടുക്കളെലാണോ ഇടയ്ക്ക് ഒരു തട്ടും മുട്ട് ട്ടലൊക്കെ കേക്ക്ന്നു
ഇല്ല ഞാനിവിടെ ചെറിയൊരു പണി ചെയ്യുവായിരുന്നു അപ്പൊ മൊബൈൽ അങ്ങോട്ട് വെച്ചതാ
അതെ അതെ അതെ
മ് ഇന്നെന്താ സ്പെഷ്യൽ?
സ്പെഷ്യൽ ഇന്ന് സൺഡേ ആയത് കൊണ്ട് ചിക്കൻ കറിയായിരുന്നു
ആഹാ നാട്ടില് നമുക്ക് ഒരു ഞായറാഴ്ച കിട്ടിയാൽ മീൻ മതിയാക്കിട്ട് ഓടിപ്പോയി ചിക്കൻ മേടിക്കും ലെ
അല്ല ഇന്ന് അങ്ങനെ ഞങ്ങള് നോക്കിയിരിന്ന് പക്ഷെ മീൻ കിട്ടാതെ വന്നപ്പോത്തേക്ക്‌ ഞങ്ങള് മോന് പോ യോ കൊടുക്കാൻ പോയായിരുന്നു അപ്പൊ അങ്ങനെ അതുവഴി പോയി ഞങ്ങള് ചിക്കൻ വാങ്ങിച്ചു
മ് അല്ലെങ്കിൽ ട്രോളിങ് നടക്കുവല്ലേ ഇപ്പൊ മീൻ അങ്ങനെ കിട്ടത്തില്ലല്ലോ പ ആദ്യത്തെ പോലെ
ആദ്യത്തെ പോലെ എങ്കിലും ആ ബോട്ടുകൾക്കൊക്കെ ഉള്ളു ട്രോളിംഗ്.
ആ ഈ ചെറിയ വള്ളങ്ങൾ പോവുല്ലേ ഉ ഉ ഹ
ഉം അവിടൊക്കെ മീൻ കിട്ടാന എങ്ങനാ രണ്ടും മോനാ
രണ്ടും മോനാണോ? ഇവിടെ മീൻ കിട്ടത്തില്ല ഇച്ചിരി ബുദ്ധിമുട്ടാ മീൻ കിട്ടാനായിട്ട്
ആണല്ലേ? ആഹ് ആഹ് ആഹ്
ആ റെഗുലറായിട്ട് കിട്ടില്ല.
ഞങ്ങക്ക് പിന്നെ ഫ്രഷ് ഫ്രഷ് ആയിട്ട് കിട്ടും.
മ് കടലിന്നിങ് പിടിച്ച മതി.
അതെ അതെ. ഫ്രഷായിട്ട് കിട്ടും.
കുറേ നാള് നോക്കിയിരിക്കുമ്പോ കിട്ടും. ഇന്നലെ കിട്ടി ഞങ്ങൾക്ക് വാള കിട്ടി. നല്ല ചുണ്ണാമ്പ് വാളയെന്ന് പറയില്ലേ?
ആ എനിക്കറിയാം പുറത്ത് ഭയങ്കര ഈ ഇതുള്ള അതെ അതെ ഞങ്ങളുടെ ഇവിടെ ഉണ്ടന്ന് പറയും. അ ഉണ്ട് ഉണ്ട് ആ വെള്ള സാധനത്തിന്. ആഹ് ആഹ്
ഞങ്ങളിവിടെ ചുണ്ണാമ്പന്ന പറയുന്നേ.
ഓ അതെ അതെ
ആ ചുണ്ണാമ്പ് പോലെ അല്ലെ ഇരിക്കുന്നേ. കുമ്മായത്തിന്റെ പുറത്തിങ്ങനെ ഇരിക്കുന്നു. ആ അപ്പൊ അതിനെ ചുണ്ണാമ്പ് വാളയന്നും. മറ്റേ വേറൊരു വാളയുണ്ട് മുള്ളു വാള.
മുള്ള് മുള്ള് മുള്ള് അറിയാം അറിയാം അറിയാം മുള്ളുള്ള
ആ അത് ഭയങ്കര ടേസ്റ്റാ.
ഭയങ്കര ടേസ്റ്റാ പക്ഷെ സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കി.
പക്ഷെ അയ്യോ അത് അതൊരു കട്ട് ചെയ്യുന്നരു രീതി ഉണ്ടല്ലോ അത ചരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി.
ഉം ഉ കട്ടിങ്ങ് എക്സ്പെർട്ട് ആണെന്ന് തോന്നുന്നു അതോ കുക്കിംഗ് എക്സ്പെർട്ടാ ആണോ?
അല്ലല്ലല്ല ഞങ്ങൾക്ക് മീൻ കൊണ്ട വരുന്ന ആള് കട്ട് ചെയ്ത് തരും
ഓ ഓ അങ്ങനെ അങ്ങനെ റിച്ച് റിച്
കുൂ കുക്കിങ്ങ് എക്സ്പേർട്ടൊന്നുമല്ല അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള കുക്കിങ് അറിയാം പിന്നെ മീന് മൻ അതെ അതെ മീന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കനെക്കാളും മീനാണ് ഇഷ്ടം ചിക്കന് എന്ന് പറയുമ്പോ ബിരിയാണിയാണ് ഓർമ്മ വരുന്നെ
ആഹ് അതെ നിങ്ങൾ കുക്കർ ബിരിയാണിടെ ആൾക്കാര
ആ അല്ല കുക്കർ ബിരിയാണിയല്ല അല്ലാണ്ട്ണ്ടാക്കും ഞാന് ആഹ് യോ എന്താ പറയ യൂട്യൂബ് വീഡിയോയും അതു തൊക്കെ നോക്കി
സ്വന്തായിട്ട് ഫസ്റ്റ് യൂട്യൂബ് പിന്നെ നമ്മടെ കയ്യിലെ റെസിപ്പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും.
ആഹ് അത്യാവശ്യം ബിരിയാണിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാക്കും
ഇവിടെയും ഞാൻ ഇങ്ങനെ മറ്റേ ഞങ്ങൾ ആകപ്പാടെ നല് പേരു ള്ളത് കൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ബിരിയാണി ഉണ്ടാക്കുന്നേ ഇഷ്ടം അപ്പൊ അത് ഞങ്ങക്ക് ഇവിടെ എല്ലാർക്കും ഇഷ്ടമാണ് താനും, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യത്തോളൂ.
പക്ഷെ എനിക്ക് എനിക്ക് ചെയ്താൽ അത് പ്രോപ്പറായിട്ട് ചെയ്യണം.
ഓഹ് ആ രീതിയി തന്നെ ചെയ്യണം അല്ലേ
ആഹ് ചെയ്യുമ്പോ നല്ല പ്രോപ്പറായിട്ട് അല്ല അടിപൊളിയായിട്ടൊക്കെ ഉണ്ടാക്കും തട്ടിക്കൂട്ടത്ര ആഹ് താല്പര്യം ഇല്ല പക്ഷെ ഒരു കാര്യുണ്ട്.
ട്ടിലാലും ടേസ്റ്റിന് കൊറവൊന്നുല്ല കെട്ടോ
ഓഹ് അത് മതി അത് മതി ഒരു കാര്യംണ്ട് എടക്ക് ഞാൻ പറയുവേ ബിരിയാണി നന്നായിട്ട് ഇണ്ടാക്കും പക്ഷെ ചമ്മന്തി അരച്ച ചെലപ്പൊ കൊള്ളത്തില്ലായിരിക്കും.
ആഹ് അത് ശരിയ അതെല്ലാർക്കു അങ്ങനെന്നെയാ ഇല്ലില്ല പിന്നെ ചെല കാര്യങ്ങളുണ്ട് എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുവാണെങ്കില് ഫസ്റ്റ് ടൈമുണ്ടാക്കുന്നതിന് പയങ്കര ടേസ്റ്റ
ആഹ് അത് സത്യ ഹലോ ഹലോ
ക്കാവോ?
ആഹ് ഇപ്പ കേക്ക എടയ്ക്കൊന്ന് കട്ടായി പോയി ആഹ് ഇപ്പൊ കേക്ക.
ആഹ് പക്ഷെ എനിക്ക് കേക്കാര്ന്ന് കട്ടോ
പന്ന് കട്ടായി പൊയി
ആഹ് ആഹ് എനിക്ക് നല്ല പോലെ കേക്കാര്ന്നു
ആണോ...
ആഹ് ആഹ് ഹലോ എല്ലാം ഞാൻ കേ ആഹ് ഹലോയ്ക്ക് ഞാൻ തിരിച്ചും ഹലോയും പറഞ്ഞു
എന്റെതാപ്പ സ്റ്റക്കായത് ഉം നെറ്റ്വർക്ക് പ്രശ്നൊക്കെണ്ടാവും എടക്ക്
മഴയല്ലെ?
ഉം ഇവടെ മഴയില്ല
എന്തൊ കാര്യയ്ട്ട് ഉരുളിക്കകത്തിട്ട് പണിയുവാ തോന്നുന്നു.
രാത് ത്രിത്തേക്കുള്ള പരുപാടിയാണ്
ഓക്കെ ഓക്കെ ഞങ്ങളിന്ന് ചിക്കൻ കറി ആയ തോണ്ട് രാത്രിത്തേക്ക് വേവ പ്രത്യേകിച്ചൊന്നും ചെയ്യത്തില്ല.
ഉം രാത്രി ചോറാണൊ കഴിക്ക്ന്നെ
ആഹ് ഡയറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ചോറ് തന്നെ കഴിക്കും. പിന്ന ചെലപ്പൊ എന്തെങ്കിലും
ഡയറ്റൊക്കെ നോക്കിക്കൊ ഇപ്പഴയേ നോക്കിക്കൊ
അത് നല്ലതാ
അല്ല ഒരുപാട് വൈറ്റൊന്നും ഇല്ലെങ്കി കൊഴപ്പല്ല എന്നാലും
അല്ല ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം വയറിച്ചിരി ചാടിക്കെടക്കുവ അത്രെ ഉള്ളു.
ആഹ് അതെല്ലാർക്കുണ്ട്.
പിന്നെ എനിക്കത് വല്യ ഇഷ്യു അല്ലാ തോണ്ട് ഞാനത് അഭിമാനപൂർവ്വം കൊണ്ടടക്കും
അങ്ങനെ ഞാന് അഭിമാന പൂർവ്വം കൊണ്ട് നടന്നിട്ട് ഇ പ്പ അവസാനം അപമാനമായി മാറീട്ടുണ്ട്
അല്ല ഇ ചെല സമയത്ത് ഡ്രസ് ഇടുമ്പെനിക്കതൊര് അപമാന ആവുന്നുണ്ട് കെട്ടൊ ചെച്ച് നമ്മടെ അലമാരിൽ ഇരിക്കുന്ന പലതും ഇടാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പൊ?
ആഹ് അതൊര് സങ്കടവാണ്
ആന്നൊ അത് മാത്ര അല്ല ചെലപ്പൊ പയങ്കര ഇൻട്രസ്റ്റോടെ വാങ്ങിച്ചത് നമക്ക് ഇടാനും പറ്റാത്തോണ്ട് നമ്മള റിലേറ്റീവ്സിന് ആർക്കേലും കൊടുക്കൊ അവർക്കത് കൊട്ക്കെ വേണം എന്നാ അത് നമുക്ക് കൊട്ക്കാനും വെഷമാ എല്ലാം കൂടൊര് കൊഴഞ്ഞ പരുവം ഉം
ഇപ്പ ഇപ്പൊ കൊറയ്ക്കാൻ പറ്റൂട്ടൊ കൊറ്ച്ച് കഴിഞ്ഞാ അത് ഭയങ്കര പാടായിരിക്കും കൊറയ്ക്കാനായിട്ട് ആട്ട് ഇപ്പഴേ ശ്രമിച്ചൊ ചോറ് കൊറ്ച്ചാ മതി ചോറ് ഷുഗറ് കൊറയ്ക്കാൻ പർഞ്ഞ്
ചോറ് കറിയൊക്കെ അപ്പ പിന്ന എനിക്ക് ചോറ് കഴി
ഹലോ പിന്നേം പോയല്ലോ? ഹലോ ആഹ് എന്താ പറ്റിയെന്ന് അറിയില്ല സാ ആഹ് ചോറ് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ? കൊറക്കൻ ഇച്ചിരി ബുദ്ധിമുട്ടാ പക്ഷെ ശ്രമി
ഉം ആഹ് ശ്രമിച്ചാ നടക്കും ന്നറിയാം പക്ഷെ ശ്രമിക്കണ്ടായോ
രാത്രി അവോയ്ഡെയ്യ് ആദ്യം അത് ചെയ്യ് ഉച്ചക്ക് കഴിക്കോ ക്വാണ്ടിറ്റി കൊറച്ചാ മതി
ച്ച് കഴിക്കണം ഉം
ഉം രാത്രി ഒട്ടും കഴിക്കരുത് അതിന് നേര്ത്തെ കഴി ക്ക്യാ അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും ഞാനും ചെയ്യാറില്ല
ഇല്ല നമുക്ക് എടക്ക് ഇത് ഓവറാണെന്ന് അ റിയുമ്പഴത്തേക്കും എട്ത്ത് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ പിന്നെ രണ്ടൂസം കഴിയുമ്പഴത്തേക്കും ഓഹ് ചോറ് മതി ഇനി ഒന്നും ഉണ്ടാക്കാൻ വയ്യ ഇന്ന് ഇനി ഒന്നും ഉണ്ടാക്കാൻ വയ്യ ചോറ് തന്നെ മതി
ഇവിടെ ഞങ്ങള് മെ ബി മിക്കവാറും അ ആ എന്താ പറയാ ഉം ഇതായിരിക്കും ചോറായിരിക്കില്ല ഇവിടെ ഞങ്ങള് ചപ്പാത്തി ഒക്കെയാ രാത്രി മിക്കവാറും
ഉം ഉം
ആഹ് ഞാൻ താമസിക്ക്ന്നേട്ത്ത് എന്താ പറയാ ആഹ് കംപ്ലീറ്റ് ആള്ക്കാരും രാത്രി ഇതാ റൊ റൊട്ടിന്ന് പറയും ചപ്പാത്തി അല്ല റൊട്ടി
ഉം ഉം തൊട്ടി കഴിക്കല്ലേ ഉം
പ്പ അത്കണ്ട് നമുക്ക് മിക്കവാറും അത് തന്നെയാണ് ഇണ്ടാക്കുന്നത് പിന്നെ എന്ന് വെച്ചിട്ട് കം കംപ്ലീറ്റല്ല കണ്ടിന്യൂസ് അല്ല
കണ്ടിന്യൂസല്ല ഒന്നര പാടൊക്കെ ഉം
ആഹ് എടക്ക് വല്ലപ്പോഴും ഒക്കെ ഈ പറഞ്ഞ ലെ മടി പിടിച്ചിട്ട് എനിക്ക് വേറെ ഉണ്ടാക്കാൻ വയ്യ എന്നൊക്കെ പറയ്മ്പോ ഓഹ് ഉച്ചത്തെ ചോറ് ഇരിപ്പുട്ട് അത് കഴിച്ചോന്ന് പറയും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഭക്ഷണ കാര്യം വല്യൊരു ചോദ്യ ചിഹ്നമാണ് ല്ലേ?
അതെ അത് മാത്രല്ല ഇപ്പ ഇന്ന് കിടന്ന് ഒറങ്ങുന്നതിന് മുമ്പേ ചിന്തിക്കണം നാളെ എന്തുവാന്ന്
ആന്ന് ഞാൻ എപ്പഴും പറയും വിശപ്പില്ലായിരുന്നെങ്കിൽ എന്ത് സുഖയിരുന്നൂന്ന്
അത് അത് പിന്നെ അത് മാത്രല്ല സ്കൂളിൽ വിടാൻ ഒര് ഒരു അവർ ക്കൊരു ട്രിപ്പ് അങ്ങനെ പിന്നെ ലഞ്ചിന് അങ്ങനെ അങ്ങനെ അങ്ങനെ വരുമ്പോത്തേക്കും മൊത്തത്തിൽ കൺഫ്യൂഷനാ
വല്യ പാടാ
അതെ അതാണ് ഏറ്റവും വല്യ ടാസ്ക്
അതൊക്കെ ഇങ്ങനെ നടന്ന് പോവട്ടാ സമയായടാ
ആഹ് ഓക്കെ കൊഴപ്പല്ല ജോലി നടക്കട്ടെ
ഓക്കെ ഓക്കെ
ആഹ് ഓക്കെ ശരി ശരി